വിശേഷം ആ കേൾക്കണ്ട്
കേൾക്ക്ണണ്ടോ
ആഹ് കേൾക്ക കേൾക്കണ്ട്ട്ടോ ആ ആ ആ പിന്നെ സുഖായിട്ട് പോണു അവിടെ എന്തൊക്കെയാ
ഉ ഇവിടൊക്കെ സുഖമായിട്ട് പോവ്ണ്ട് തിരക്കിലായിരുന്നോ
അല്ലല്ല ഇപ്പ ഉച്ചമായക്കല്ലേ
ഉം ആ ആ ആ കുട്ടികളൊക്കെ കിടന്ന് കാണും അല്ലേ
ഇല്ലില്ല കുട്ടികളൊക്കെ പുറത്താണ് ഞാൻ പുറത്തിറങ്ങിയതാണ്
അ
എ
വെക്കേഷനാണ് അവർക്ക്
അതെതെ ഞാൻ പിന്നെ അത് ശെരിയാണ് ഒരു കളി കളിച്ചോട്ടെ കളി ഉം
ആഹ് ആഹ് ആഹ് അങ്ങനെ വേറെ എന്തൊക്കെയാണ് ങ്ങനെ സുഖായിട്ട് പോകണു എവിർക്കെങ്കിലും ടൂർ ആായിട്ടോ ട്രാവ ഉം പോയിട്ടുണ്ട് ഓ ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരായി എവിടക്കെങ്കിലും വെക്കേഷന് ട്രിപ്പ് പോയോ
ആ ചെറിയ ട്രിപ്പിളൊക്കെ പോയി ഇതുവരെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പിന്നെ ഊട്ടി പോയി പിന്നെ
ഉം
പിന്നെ ചെറിയ അടുത്തുള്ള ബീച്ച് അങ്ങനെയൊക്കെ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയി
ഓ ഉ ഊട്ടിൽ എവിടെയൊക്കെ ങ്ങള് പോയത്
ട്ടില് ഉ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി കറക്റ്റ് എനിക്ക് ഓർമ ആഗാർഡന്ന് കണ്ടു പിന്നെ ആ ആ അവിടെ രണ്ട് സ്ഥലത്താ പോയത്ത് പിന്നെ ആ പിന്നെ കുട്ടികളെ ന്നെ പാർക്കും ഇതും അതിലൊക്കെ അങ്ങനെ
ആ ഏ കുട്ടികളെ പാർക്കിലൊക്കെ കേറിയോ ഞങ്ങളൊരിക്കെ പോയിട്ടുണ്ട് ഞങ്ങള് ഫാമിലി മൊത്തായിട്ട് ഇങ്ങനെ ബസ്സില് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഗാർഡനിലും കേയറി ഈ ഷൂട്ടിങ് സ്പോട്ടിലും അതിലും ഒന്ന് കേയറി പിന്നെ ഇപ്പ വേറെ ടോ ഒന്നും കൂടി കയറിയിട്ടോളൂ അപ്പൊത്തി ടൈം കഴിഞ്ഞു പിന്നെ കുട്ടികള പാർക്കിങ്ങിനും ബോട്ടിംഗ് നടത്തിയോ അവിടന്ന്
ഇല്ലല്ല ഞാൻ അന്ന് ബോട്ടിൽ കയറിയിട്ടില്ല പിന്നെ ട്രെയിൻ ഒരു ട്രെയിനിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതില് കേറിയിട്ടുണ്ടായിരുന്നു
ഏ അ ഞ ഞങ്ങളന്ന് അവിടൊന്ന് എത്തില അന്ന് അന്ന് പിന്നെ കുട്ടിയാളെ പാർക്കൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് കാര്യായിട്ട് പാർക്ക് ക്കാണല്ലോ ഓൽക്ക് ഇൻട്രസ്റ്റ് മക്കൾക്ക് ആ ഇവർക്ക് പ്രകൃതി ഭംഗിയെത്താനും അങ്ങനെ അവർക്കാസ്വദിക്കാനൊന്നും മൂട്ല്ല ആഹ് മക്കൾക്കതും താല്പര്യ ഇല്ലല്ലോ മക്കക്ക് പാർക്കാണ് വാണ്ടിയെ. അഹ്
ആ വെള്ളത്തിലും തിലാണ്
ആ അവടെയ്ബ് ആഹ് ആഹ് ആഹ് അപ്പോ.
ഫസ്റ്റ് പോയി
ഞങ്ങള് ഇപ്പൊ പോയത്പ്പോ ഇപ്പട്ത്ത് ഞങ്ങള് വയനാട് പോയി.
അഹ് ആഹ്
വയനാട് ചൊരങ് കയറി ഇങ്ങനെ എറങ്ങി ഇങ്ങട് പോന്നു. അത് ഒരു ചേറ്യ വള്ളച്ചാട്.
ഇപ്പോ നാ ഇത് ഞങ്ങള് പോയന്ന് നല്ല കാലാവസ്ഥായിരുന്നു.
ഓഹ്
ഇപ്പൊ പിന്നെ ഇപ്പൊ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പ മഴ ഇല്ലല്ലോ. ഇപ്പൊ കുറച്ച് ഒരാഴ്ച്ചായിട്ട് ലേ.
ആ മടെലെ ചെർങ്ങനേന് പാറ്റിക്കൊണ്ടിരിക്ക്ണ്ട്.
ഇണ്ട് ലേ. ഇല്ല ഇബടെ ഇപ്പൊ ഒരു നാലഞ്ചീസായിട്ട് ഭയങ്കെരെ.
അഹ് ആഹ് ആഹ്
ഇഞ് പോവാ പറ്റൊള്ളു. പിന്നെ പക്ര പെരുന്നാളും ഇത് ക്ക് കൗമ്പോ എന്തായാലും ഇതില്ലാഞ്ഞ പറ്റൂല പൊറ്ത്തെറങ്ങാൻ കഴൂലല്ലോ ആഹ്. അഹ് ആഹ് ആഹ്
ഇങ്ങളെങ്ങനെ ഫാമിലി ആയിട്ട് ആയിര്ന്നെ പോയിര്ന്നെ ട്രിപ്പ് ഊട്ടിക്കൊക്കെ ഏഹ്. എങ്ങനെ ഇണ്ടായും ട്രാവലിംങ്ങൊക്കെ സുഖായിരുന്നോ തണുപ്പുണ്ടായിരുന്നോ അവടെ.
തണ്പ്പ് ചെുതായിട്ട് ഇണ്ടേര്ന്നു ഉം ഉം പിന്നെ അതിന് മുമ്പ് ഒരീസം പോയി അതീ കുട്ട്യേളെപ്പ് പ്പങ്കൽവാടിൽ അങ്ങനെ അങ്ങനെ ഒന്നിച്ച് അങ്ങനെ പോയി.
അതെവിട്ക്ക ഊട്ടിക്കെന്നെ പോയിരുന്നേ.
അത് ഊട്ടിക്കല്ല അത് ഇവടെ. മലമ്പുഴ അവിടിം പാർക്കന്നെല്ലേ കാര്യായിട്ട്.
ആ വാ അവിടെ എന്താ നല്ല വ വല്യെ വർക്ക്‌ ക്കണവെയ്ഞ്ഞാലും
ആഹ് അത് നല്ല അത്യാവശ്യം നല്ലോണ്ടൗടെ കുട്ട്യേക്ക് എൻജോയ് ചെയ്യാന് അത് ബോട് ട്ടീ കുട്ട്യേൾ ചെറ്യേ ബോട്ടൊക്കൊണ്ടാവോലോ. അത്യാവശ്യം നല്ല എൻജോയ്മെന്റ്ണ്ട്. പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളും.
ഇങ്ങള് ഏതെങ്കിലും റേയ്ടില് കേറ്യാേ
ആ ഞാങ് കൊറേ കരയു. പിന്നെ മക്കളെ ഒരിടത്ത് കളിക്കുമ്പോ അവര് നമ്മള് വരുന്നയ്ക്കോല് വരൂല. അപ്പൊ പിന്നെ അമ്മക്ക് ഓലെ ശ്രദ്ധിക്കാൻ കഴിയൂലല്ലോ.
ശ്രദ്ധിക്കാൻ കഴിയൂല. ആഹ് ആഹ് ശരി ആണ്. പിന്നെ പതിനെട്ട് വയസായി കേറണം അല്ലാത്തതൊക്കെ ഇണ്ടല്ലോ മ ക്ക് കേറാൻ പറ്റാത്തതൂണ്ട് അപ്പഞ്ഞ് ഒരു ഒരേ ഏയ്ജിലുള്ള ആൾക്കാരാമ്പോ ട്രിപ്പ് പോകാനൊരു ഹരണ്ടാവൊള്ളു.
അത് ശരിയാണ് അല്ല നമ്മള് സ്കൂളിലൊക്കെ പഠിക്കണ അന്നൊക്കെ നല്ല എൻജോയ് ആയിരുന്നു. പക്ഷെ അന്ന് വല്ലാതെ പറഞ്ഞയ് കൂലേയിര്ന്നു. പേടിയായിരുന്നു ഷെ ഇപ്പ മ്മളെന്ത് വെച്ചാല് മക്കള് അത് ശരിയാ ഞമ്മളായാലും അവര് നമ്മക്ക് ഏതാലും കിട്ടാത്തല്ലേ അവര് നല്ല എൻജോയ് ചെയ്തോട്ടെ ന്ന്ള്ളെ
നമ്മുക്കാ ചിന്തണ്ട് ശരിയാണങ്ങള് പറ്ഞ്ഞെ ഞാ ഇന്റെമ്മച്യാേടൊക്കെ പറയും ഞാനീ കാ ഇപ്പളാണ് ജനിച്ചെ നിങ്ങളൊന്നും ബന്നെ വിടെന്നെല്ലേയ്ന്യല്ലോ ഇപ്പതാ ഇന്റെ പുതിയാപ്ലക്കെ ചോയിച്ചാ കാത്ത് കുത്തർക്ക് മൂളാൻ പോവാഞ്ഞാല് ഇങ്ങളൊന്നു ഞാൻ വിടന്നെല്ലേയ്നി. അപ്പൊ അന്ന് ചോയിച്ച എന്താ പറയാ. ഇങ്ങള് ഇങ്ങളെ ഹസ്ബന്റിനെ കൂട്ടി പോയ്‌ ക്കോളണ്ടി അപ്പ ഞാൻ തട്ത്തക്കൂല പറിം ചെയാ അന്നും കൊറേ എന്നും പോണ കുട്ടികൾണ്ട് കൊല്ല വർഷാവർഷം പോണ കുട്ടികൾണ്ടായിരുന്നു. തന്നും പറയാൻ വളരെ ചുരുക്കാണ് അങ്ങനെത്തോല്. പിന്നക്കന്നെ സെൻ പത്താം ക്ലാസ് അല്ലെങ്കി ഏഴാം ക്ലാസ് അങ്ങനക്കയാവുമ്പളാണ്
ആതിലേണ്ടാകലുള്ളൂ ഇപ്പങ്ങനെയല്ല ഇപ്പെ എൽ കെ ജി തൊട്ടന്നെ ഫുള്ള് ഒരോ ഇയർല്ണ്ട്.
ഇണ്ട് ഇപ്പല്ലാരും പോവലും തൊ ടങ്ങി എല്ലാർക്കുതന്നെയാണ്. ട്രിപ്പ് ട്രിപ്പ് മൂഡാണ് ഫുഡാണ് ഉം ലൊക്കേഷൻ മതിയാണ് അങ്ങൻത്തൊരു വൈബാണ് ഇപ്പള്ളത്. പിന്നെ വേറെടക്കക്കെ ഇങ്ങള് പോയിരുന്നെ ങ്ങളേതൊക്കെ സ്ഥലം കണ്ടിട്ട്ണ്ട്.
പിന്നെ ഞാൻ പിന്നെ ലോങ് ആയിട്ടല്ലാതെ പോയിട്ടില്ല.
മൈസൂര് കണ്ടോനോങ്ങള്?
ഇല്ലില്ല മൈസൂര് കണ്ടിട്ടില്ല ഒരാഗ്രഹണ്ട് മൈസൂരോന്ന് കാണണന്ന്‌ ഇന്നിപ്പ ഫാമിലി ഗ്രൂ ഫാമിലിൽന്ന് പറയണ്ട് അപ്പന്ന്‌ ഫാമിലി ഗ്രൂപ്പ് ഒന്നായിട്ട് ക്ഷെ ഒന്ന്‌ ടൈമ് ഇപ്പ ലാസ്റ്റ് ആയില്ലേ അപ്പൊ പിന്നെ
കാൺണങ്കി രണ്ടീസവിടെ ഏതാലും നി
ആഹ് ആഹ് പ്പഏതായാലും ടൈമില്ലാർന്നെ ഞാനതിന്നൊഴുവായി.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
സൊക്കെ പെരുന്നാൾക്കിള്ളതൊക്കെ പർച്ചേഴ്സിംഗ് കഴിഞ്ഞോ?
ഇല്ലേ ആക്കെന്നി നാളെയാക്കരം ഞങ്ങളൊക്കെ തലേന്നീന്റെ ആൾക്കാരാ. പെട്ടെന്ന് രാത്രി ന്നപെട്ടന്ന് പരിപാടിം കഴിയും ചെയ്ഞ്ചേയ്യേണ്ട ആവിശ്യണ്ടാവുലാത്തോണ്ട്
സ്കൂളോപ്പണാ അതോ? എല്ലാം കൂടിയാണ് എല്ലാ പർച്ചേഴ്സും ഉം അയ് ശെരിയാ. ഞാൻ ചെർതായിട്ടക്കെ എടുത്തു ഇനി സ്കൂൾ പർച്ചേഴ്സിംഗ് ഏകദേശം കഴിഞ്ഞാണ്.
ആഹ് ആഹ് ഉം ഉം
പിന്നെ?
മൈസൂര് ഞാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടുസം രണ്ടു മൂന്നുസം അവിടെ നിന്ന് കാഴ്ചകളക്കെ കണ്ടു പിന്നെ മറ്റേ എത്താ പറയാ വെള്ളോണ്ടാവല്ലോ മ്യൂസിക്കിനനുസരിച്ച് മ്യൂസിക് ഡാൻസിണ്ടാവല്ലേ വെള്ളത്തിന്റെ എന്തേയ്നു പറയല് അതൊക്കെണ്ടായ്ന് നല്ല ഭംഗിയാട്ടൊ കാണാന്.
ആഹ് ആഹ്
ഇമ്പടെ കോട്ടക്കുന്ന്ണ്ടാവേണ്ട അങ്ങൻത്തത് ഷെ അത് ചെറിയതന്നാണ്. അയിൻൻറ്റെരട്ടികേരട്ടിക്ണ്ട് എന്ത് മൈസൂർത്തെ. ത് പിന്നെ മറ്റേ കൊട്ടാരം
ആഹ് പാലസ് ഉം ഉം ഉം ഉം
അതെക്കണ്ട് അതിങ്ങനെ ജസ്റ്റ് കാണാനൊള്ളൊക്ക ഏകദേശം ഒരേപോലൊക്കെ കാണാനൊക്കെ. ത്തെ രാജാക്കന്മാരു ഫോട്ടോസും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെങ്ങനെ ജസ്റ്റന്ന് കണ്ടുപോര. ആഹ് ആഹ് അതേപോലക്ക തന്നെയ അതേപോലക്ക തന്നെണ് നമ്മ കൊറേ കണ്ട് അന്തം വിടാനൊന്നുല്ല ആ ഒരൊറ്റ കൺ കാണലോണ്ട് മ്മളെ എക്സൈറ്റ്മെന്റ് കഴിയും പിന്നെങ്ങനെ വെർ തെങ്ങനെ നടന്നിങ്ങനെ കാണാ അത്രേള്ളു.
ആഹ് സംഭവ ഏഹ് നമ്മക്ക് എന്താ പറയാ ഒരു എൻജോയ്മെന്റ് തന്നെയാണ്.
ആഹ് ആ ആഹ് ട്രാവൽ ആന്ന് എൻജോയ് മെന്റ് തന്നെയാണ്. പിന്നെ ഞാൻ എന്റെകല്യാണം കഴിഞ്ഞതിന് മുന്നെ ഏകദേശം സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഫാമിലിന്റെ ഒപ്പല്ലേ സ്കൂളന്നൊന്നും പോയിട്ടില്ല സ്കൂളന്നൊന്നും ഇതുപോലെ സമ്മയിച്ചിട്ടില്ല പിന്നെ പ്ലസ് ടുന്നൊക്കെ ഞാനൊരു കുട്ട---' ട്ടി മാത്രം ഇനി പോകാത്തത് ഇണ്ടായ്നെ ട്രാവൽ ഇതിന് ടൂറിനെ എന്റെ ഉപ്പ സമ്മതിച്ചില്ല നമ്മ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട്
ആഹ്
ഒര് സങ്കടായിരുന്ന്ട്ട് അപ്പ അങ്ങനെ ഫാമിലി മൊ അങ്ങനെ അങ്ങനെ മൈസൂര് പോയി ഞങ്ങൾ അവിടെൊക്കെ കണ്ടു. അവിടെ ഇനിയും കുറെ കാണാനൊക്കെണ്ടിട്ടോ ഞാങ്ങനെ ടൈം കിട്ടയില്ലന്റെ കാലാവസ്ഥയും ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അന്നേ. നൊക്കെ കണ്ട്ങ്ങനെപോന്നു
ഞാൻ സ്കൂള് ന്നന്നേഇതുവരെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു.
ആ ആഹ്
ഇല്ല കോളേജിൽ നിന്നായാലും എന്നെ പറഞ്ഞ് അയച്ചിട്ടില്ല. പിന്നെ ഇത് കല്യാണംകഴിഞ്ഞ ശേഷാണ് പിന്നിം ചെറിയ പോക്കൊക്കെ തുടങ്ങിയത്. അതുമല്ലാതെ പറ്റുന്നില്ലഫാമിലിക്കൊന്നും
ആഹാ ഞാൻ ഇപ്പോ അങ്ങനെ നോക്കൂല്ലലോഅങ്ങട് പോവാ
ഇല്ല ആതന്നെ. ഹ്
ഒക്കെ വാട നോക്കിയ നമ്മള് പോവൂല ഇവിടെ ഇരിക്കള്ളു. ഉം ബീച്ചിലൊക്കെ പോവാറുണ്ടോ?
ആ ബിച്ചിൽ പോവാറുണ്ട്. പക്ഷെ എന്നെക്കെ ഏകദേശം അടുത്തുള്ളത് കൊണ്ട് എടക്ക് പോവും
ഉം ഉം കുട്ടികക്കൊക്കെ ഇഷ്ടാണോ ബീച്ചിൽ പോണേ? ഉം
ബീച്ചും പാർക്കും ഒക്കെ ഇവിടെ അടുത്തണ്ട് അപ്പൊ പിന്നെ അങ്ങനെ അവര് എടക്ക് കൊണ്ടു പോകും.
ണ്ടു പോവും ഉം ഉം ഉം എത്ര നേരം പിന്നെ എപ്പോഴാപോവാ സൺസെറ്റിന്റെ സമയത്താണോ പോകല്.
അതെ അപ്പഴേ അതിന്റെ ഇത്ണ്ടാവുള്ളു ത്രില്ല് ഉണ്ടാവുള്ളു. ഉം
അവിടെ പോയണ്ട്
മടങ്ങിയ ഒരു എട്ട് മണിയൊക്കെ ആവും.
ഉം ഹ
പിന്നെ എന്താ പറയാ അതേപോലെ ഇവിടെണ്ടല്ലോ എന്താ പറയാ പാർക്കൊക്കെ അതേപോലെ എട്ട് മണി അമ്പത് മണിയാവും കാരണം അന്ന് വരൂല വിളിച്ചാല്.
ത്ത് പാർക്ക്ണ്ട്.
ആ അല്ല ഞങ്ങള് പോയ ബീച്ചിലില്ല പക്ഷെ പാർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്.
സെപ്പറേറ്റ് ആയിട്ടണ്ട് വേറെ കേയറണ്ട വരാ മതിയല്ലേ. ടിക്കറ്റ് ഒക്കെ എടുത്ത് കേറാൻ മതിയാവും മ്മ മക്കൾസിന് മാത്രം ആയിക്കാറല്ലേ?
ആമക്കൾ സിന്ന് മാത്രം പക്ഷേ നമ്മക്ക് പിന്നെ ചെല ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവു ട്ടോ അല്ലാതെ പിന്നെ സ്ഥല നല്ല നല്ല ഇതുള്ള സ്ഥലാണ് അതുകൊണ്ട്
ഉംഉം ഉംപിന്നെ
അതിനാല് രസപ്പം എന്താ വച്ചാല് ഫു പിന്നെ ഓരോ ആംബിയൻസ് ഉള്ള ഫുഡും കാര്യങ്ങളും
ഫുഡ് ആ പല സീ ഫുഡ് ഉണ്ടാവും പിന്നെ പല പല എന്താ ഉപ്പിലിട്ടത് അങ്ങനത്തൊക്കെ കഴിക്കാനാണ് കാര്യയിട്ട് ബിച്ച് പോണ പിന്നെ അങ്ങനെ ആ കടല് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് അത് വേറൊരു വൈബ്ണലോ ഇപ്പൊ തിരകൾക്കൊന്നും എളക്കല്ലല്ലേ
ഇല്ല ഇല്ലയ അങ്ങനൊന്നും തോന്നിട്ടില്ല ആ പറയ നല്ല
ആ തിര തീരമാല അടിച്ചു വരുന്നല്ലല്ലോ ഇപ്പോ
ഇല്ലണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലോ
ഓ അഹ് ന്ന പിന്നെ ഞാൻ കുറച്ചേക്കഴിഞ്ഞ് വിളിക്കണ്ട് ട്ടോ ന്നാല്
ഓക്കേ ഓക്കെ എന്ന ശരി